ഹലോ
എന്താ പരിപാടീ വൈന്നേരായല്ലോ എന്താ പരിപാടീ
പ്രത്യേകിച്ച് പരിപാടിയൊന്ന്ല്ല വെറുതെങ്ങനെ ഇരിക്കാണ് ഒന്ന് ഉച്ചമയക്കൊക്കെ കയ്ഞ്ഞ് ഭക്ഷണം കയിച്ച് ചെറുതായിട്ടൊന്ന് ഒറങ്ങിയപ്പോ എണീച്ചിങ്ങിനിരിക്കാണ്
ആഹ് ഞാനിങ്ങനെ വീട്ടിലാരുന്നു ഇവ്ടെ വീട്ടിലൊരു സോളാറുണ്ടാരുന്നു അതിങ്ങനെ കേടന്ന് ഇപ്പൊ നന്നാക്കാനൊരാള് വന്നണ് കാരണം ഈ വീട്ടുകാരിപ്പ ഞമ്മളിപ്പം പൊതുവേ കരണ്ട് കാര്യപ്പോള്ളത് സോളാർമേലാ മെയിനായിട്ടിള്ളത് കാരണം നമ്മക്കറിയാം ഇന്നിപ്പോ സോളാറിണ്ടായെതന്നെ ഒരുപാട് ചെലവ് ചുരുക്കാല്ലോ ഒന്നാത് അത് റെ വാദ്യം ബക്കണേ കൊറച്ച് ചെലവ്ണ്ട്ട്ടോ പ്പൊരുഒന്നര ലക്ഷം രൂപ ചെലവെയ്ച്ചിട്ടാണ് അങ്ങള് ആദ്യെ ഈ സോളാറ് ഘടിപ്പിച്ചത് പക്ഷെ പിന്നെ അമുക്ക് നോക്കുമ്പോ വൈദ്യുതി ഒരു മാസം പ്പംച്ചിരി കരണ്ട് ബില്ലൊക്കെ നോക്കുമ്പോ നല്ല കൊറവാണ് അപ്പവിന്നെ എന്തുകൊണ്ടും നല്ലതൻസ്സിലായി കാരണം ഞാൻ മനസിലാക്കുന്നു ഇന്നിപ്പോ വെല്ല്യ ചെലവക്കള്ള പിന്നെ നല്ല ഈ ഈ കറന്റ് ഉപയോഗിക്കുന്ന വീടുകളിലക്കെ ഏറ്റോം നല്ലത് സോളാറ പ്രത്യേകിച്ച് കൊറേ എ സി യക്കെ ഉപയോഗിക്കുന്ന വീടുകള്ല്. ക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ സോളാർ ഉപയോഗിക്കുന്ന അല്ലായെങ്കില് പിന്നെ വെർതെങ്ങനെ കറണ്ട്റ് ബില്ല് കൊടുക്കാന്നല്ലത് കൂടി കൂടി വരാ ന്നലതെ. പിന്നെപ്പ ഒരു കാര്യച്ചാല് ചെറിയ പെരകൾണ്ടോ അപ്പയമ്മ് ചെല വീട്ടില് ഇരുന്നൂറ് മുന്നൂറൊക്കെ മാസത്തില് വെ അങ്ങനക്കെ ഇതുള്ള ആൾക്കാറണ്ട് വലിയൊരു ആൾക്കാരൊക്കെണ്ടാവും അവർക്കൊന്നും ഇതിന്റെ ആവശ്യല്ല പക്ഷെ വെക്കുന്നവര് വെച്ചോട്ടെ എന്ന കൊഴപ്പല്ല എന്നിട്ട് നമുക്കോൽക്കു ഇത്ര ഉപയോഗിക്കല്ലോ കൊറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഓര്ക്ക്‌ ഇങ്ങനൊരു ലാഭായിട്ട് തൊടങ്ങും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് കാര്യായിട്ട് വെക്കേണ്ടതക്കെ ഉദ്ദേശിക്കണം പിന്നെ നമ്മക്ക് ഈ വെല്ല്യ വെല്ല്യ വീടുകളിലക്കെ കൊറെ എസ് സി ള്ള വീടുകളിലക്കെണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നെ ഇങ്ങനത്തെ ഉപയോഗിക്കുമ്പ തന്നെ ഒരുപാട് രീതിയില് നമ്മക്ക് ഉപകാരമാണ് പിന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരം കാരണം ഇപ്പമ്മക്കറിയാ ഇന്നിപ്പോ വൈദ്യുതി ഇണ്ടാക്കാൻ തന്നെ കൊറേ ബു ദ്ധിമുട്ടാണ് വെള്ളല്ലാത്തോണ്ട് വൈദ്യു കിട്ടാൻ ഭയര ബുദ്ധിമുട്ടാണ്. ഒരു ഒരുപാട് ആൾക്കാര് സോളാർ വെച്ചിട്ട് ബാക്കിവർണ സോളാർ കറന്റുകൾ മറ്റുള്ള ഈ ഇത്തരം ഈ ഈയെല്ല ഇതിന് ഈ വൈദ്യുതി ബോർഡിന് കൊടുക്കുകണെന്ന് അതൊരുപാട് ഉപകാരാണ്. അത്രേം രീതില് നല്ലല്ല ഉപകാരള്ളൊരു പ്രവർ ത്താണി സോളാറ് അതിന്റെ പ്രവർത്തനം ഇനിയും വിപുലീകരിക്കേണ്ടതുണ്ട്. നമ്മളെ നാടുകളിലക്കെ നല്ല രീതിയില് ഇതിനെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് പദ്ധതികള് സർക്കാറ് കൊണ്ടുവരാണെങ്കില് നല്ലൊരു മുന്നേറ്റായിട്ട് നമ്മടെ നാടുകളില് മാറും എന്നുള്ളതാണ് അപ്പമുക്ക് റിലേറ്റുകളക്കെ നമ്മടെ നാട്ടില്ങ്ങനെ കൊറേ സോളാറ് കൊണ്ടുണ്ടല്ലോ. അപ്പോ ആ വിഷയത്തി നിങ്ങൾക്കെന്ത് പറയാൻഉള്ളത്. നമ്മളെ നട്ടില് സ്റ്റാർ കൊണ്ട് ഒരുപാട് ലേറ്റുകളൊക്കെ വച്ചിട്ട് റോട് സൈഡുകളിലക്കെ അപ്പത് ങ്ങളെ ങ്ങള അയി അബിപ്രയത്തിലെന്താ എല്ല നല്ലതാണോ?
തീർച്ചായും തീർച്ചായും. കാരണം സോളാർ എന്നുള്ളത് നമക്ക് പ്രകൃതി തരുന്നൊരു ഒരു ഊർജ്ജംപയോഗിച്ചു കൊണ്ട് നമ്മള് നമുക്ക് വെല്ല്യ ചെലവൊന്നില്ലാതെ അതായത് ആഹ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യ സമേത്ത് ഘടിപ്പിക്കുമ്പോഴുള്ള ഒരു ഭീമമായ തുക വന്നാലും. പിന്നീട് വരും കാലത്തേക്ക് അതൊരു വലിയൊരു നിക്ഷേപമായിട്ട് നമ്മള് കണക്കാക്കിയാല് വരുന്ന കാലത്തേക്കല്ല ഭാവിയിലേക്കമ്മക്ക് സൗജന്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാനും നമ്മടെ ആവിശ്യം പോലെ ഏഹ് വൈദ്യുതിയക്കെ ഉപയോഗിച്ച് ബാക്കിയുള്ളത്. സർക്കാറിലേക്ക് നൽകി അല്ലെങ്കില് മറ്റേ വൈദ്യു തി ബോഡിലേക്ക് നൽകിയാൽ അതിനുള്ളരു വരുമാനം കൂടെ അമക്ക് കിട്ടും അപ്പോ ഒരു വരുമാന മാർഗവും അതുപോൽ തന്നെ നമ്മടെവിശ്യങ്ങളൊക്കെ ഏഹ് പരമാവധി ഉപയോഗിക്കാനുള്ളരു ഉപയോഗവും അതുപോലത്തെ രണ്ട് ഗുണങ്ങളാണ് ഇതിനൊരേ സമേത്തുള്ളത് അപ്പം പ്രകൃതി തന്നമുക്ക് നല്ല ചൂട്കാലത്ത് നല്ല വെയിലും അതുപോൽ തന്നെ എല്ലാ കാര്യങ്ങളും നൽകാണ് അപ്പ നമ്മള് യാതൊരു വിധ ഒരു കഷ്ടപാടും എടുക്കാതെയാണ് അമക്ക് ഉപകാരം ഈ രണ്ട് ഉപകാരങ്ങമ്മള് ലഭിക്കുന്നത് ന്നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇത് വളരെ വല്ല്യ ഉപകാരമാണ് അപ്പല്ലാം നല്ല കാര്യമാണ്.
അതെ നിങ്ങള് പറഞ്ഞൊരു കാര്യാണ്. നല്ല കാര്യണത് കാർണമുക്ക് ഒന്നാമത് ഇപ്പോച്ചാല് പറഞ്ഞ പോലെ രണ്ടു രണ്ട് വിഭാഗത്തിന് ഉപകാരണ്ട്. ഒന്നിപ്പ യമ്മ ഉപകാരണ്ട് പറഞ്ഞ പോലെ ഈ വൈദ്യുതി ബോർഡിന് ഇത് കൊടുക്കുന്ന പദ്ധതികളൊക്കെണ്ട് ഇപ്പമ്മക്കറിയ ഇന്നൊരു പാട് ബാക്കി വെരുന്ന വൈദ്യുതികള്ണ്ടാകും ഇതിന്റെ ആളുകൾക്ക് വേദ്യുതി കള് പോലമ്മള് കൈമാറും. പ്പമക്ക്‌ അതിന്റെ ലാഭം പിന്നീട് വെരുന്ന കരന്റ് ബില്ല് കൊറക്കൻള്ളെ പദ്ധതികളക്കെണ്ട്. അപ്പ ഇത്തരം പദ്ധതികളക്കെ കൂടുതൽ വിപുലീകരി ക്കേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പല സംസ്ഥാനങ്ങളും. ഇപ്പൊ ഒരുപാട് ഈ ശ സോളാറുകള് വെച്ചിട്ട് നല്ല നല്ല ഏ പദ്ധതികള്, ഒരുപാട് സ്ഥലങ്ങള് വെച്ച് ഇപ്പൊ പ്രധാനപ്പെട്ട കണ്ടത്, ഏർ ഏർപോർട്ടുകളിലൊക്കെ ഒരുപാട് രീതീല് ഏ ഇങ്ങനെ പദ്ധതികൾ വെച്ചിട്ട്ണ്ട്. ഇപ്പൊ നമ്മക്കറിയാ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ അതില് പ്രധാനമായിട്ടും ഇപ്പൊ ഈ കറണ്ട് വരുന്നത് സോളാർ വെച്ചിട്ടാ, അപ്പൊ അതിന്റെ മേൽഭാഗത്തും ഇപ്പൊരുപാട് യൂ യൂണിവേഴ്സിറ്റികളട ക്കം ഇങ്ങനെ വലിയ രീതിയില് ഇങ്ങനെ ഈ കെ സോളാറ് കാര്യം വെച്ചിട്ട്ണ്ട്. അപ്പോ ഇത് കൂടുതലായി ട്ട് വിപുലീകരിക്കണം, നല്ല നല്ല കൊണ്ടുവരാണെങ്കില് ഒരുപാട് രീ രീതിയില്ള്ള ഉപയോഗം കൊറക്കാൻ പറ്റും കറണ്ടിന്റെ. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് ഇപ്പേ ഇന്റെ നാട്ടിലെന്നെ ഏകദേശം വലിയ വലിയ ആൾക്കാരുടെ വീടുകളിലടക്കം, ഇപ്പ സ്കൂളുകളെന്നെ എന്റെ നാട്ടില്, എന്റെ നാട്ടില് സ്കൂളുകളിലടക്കം വലിയ രീതിയില് ഏഹ് ഇത്തരത്തില് സോളാറ് കാര്യങ്ങള് ഘടിപ്പിച്ചിണ്ട്. അപ്പൊ ഒരുപാട് ഇതിലിപ്പൊ അവർക്ക് ഇ കറണ്ട് ബില്ല് കൊറവാ കാരണം എന്റത് സ്കൂളുകളില് ഒരു മാസത്തെ കറണ്ട് ബില്ല് മാത്രായിട്ട് ഇരുപതിനായിരൊക്കെ വെര്ണ്ട്. പക്ഷെ ഇപ്പൊ സോളാറ് ഘടിപ്പിച്ചോണ്ടെന്നെ അവർക്ക് ഒരു സീറോ കൊർച് പൈസ കൊർ പൂജ്യ ഈ ഈ കറണ്ട് ബില്ല് വെര്നെ. അപ്പൊ ഇത്ര അവിടെ ഒരുപാട് ഫാനും കാര്യൊക്കെ കറങ്ങ്ണ്ടെേൽ പോലും നല്ല രീതിയിൽ കൊറവൗടെ വര്ണ്ട്. അപ്പോ ഇത് പൂർണ്ണമായിട്ടും ആഹ് പൂർണ്ണമായിട്ടും ഇതെന്താണ് ഏഹ് ഇത് കൂടുതലായിട്ട് വ്യാപിപ്പിക്കണംന്ന്ള്ളതാണ്. അപ്പൊ ഞാൻ മനസ് മനസ്സിലാക്കുന്നത് ഇത് ഞാൻ ഏറ്റവും കണ്ട ആഹ്
ഇതുപോലെയുള്ള വലിയ നിങ്ങള് സൂചിപ്പിച്ച പോലുള്ള വിമാനത്താവളങ്ങള് അതുപോലെ തന്നെ ഏഹ് നമ്മളെ സ്കൂളുകള്, യൂണിവേഴ്സിറ്റികള്, അതുപോലെത്തന്നെ വലിയ പാഠശാലകള് അപ്പൊ അവർക്കൊക്കെ ഇത് വളരെ വലിയ രീതിയില് ഉപകാരപ്പെടുന്നത് തീർച്ചയാണ് കാരണം, അവടെ കാരണം അവരുടെ വരുമാനത്തിന്റെ ഒരു ഭീമമായ തുക ഈ ഒരു വൈദ്യുതിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം. അപ്പൊ അത് ഏർ ആദ്യം മറ്റൊരു കാ മറ്റൊരു രീതിയില് ഏഹ് ജനങ്ങളെട്ത്തു അല്ലെങ്കില് വീട്ട് മറ്റേ രക്ഷിതാക്കളെട്ത്ത്ന്നൊക്കെ ഒരു സഹായം പോലെ നമ്മള് വാങ്ങിയാല്, ആ ഒരു നിക്ഷേപത്തിനുള്ള തുക കണ്ടെത്തിയാല് വളരെ പൂർണ്ണമായ രീതിയില് വരും ഭാവിയിലേക്ക് വളരെ സൗജന്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തില്നമുക്ക് മാറ്റാൻ സാധിക്കണം. അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാടുകളില് ഏകദേശം സ് സ്കൂളുകളും അതുപോലെത്തന്നെ മദ്രസകളിലൊക്കെ ഈ ഒരു രീതി വന്നു കൊണ്ടിരിക്ക്ന്ന് ണ്ട്, പക്ഷെങ്കില് ഈ സമയത്തും ഞങ്ങളുടെ നമ്മുടെ ജനങ്ങള് പൂർണ്ണ രീതിയില്ള്ള അവബോധന്മാ അവോ അബോ അവബോധം ഈ ഒരു സോളാറിനെ കുറിച്ച് കാരണം അതിന്റെ ഒരുപാട് എന്തൊക്കെയാണിതിന്റെ ഗുണങ്ങള്, എന്തൊക്കാണ് ദോഷങ്ങള് അതുപോലെത്തന്നെ ഏത് രീതിയിൽ വെച്ചാണ് കൂടുതൽ ലാഭം ഉണ്ടാവുക ഏത് സമയത്ത് ഘടിപ്പിക്കണം? ആരോട് പറയണം? അങ്ങനെ കൊർച്ചുള്ളൊരു പൂർണ്ണമായ രീതിയിലുള്ള അറിവും ജനങ്ങൾക്കില്ല, അപ്പോ പ്രധാനമായിട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഇത് അറിയുന്ന ആളുകള് അല്ലെങ്കില് സർക്കാരുകളൊക്കെ മുൻകയ്യെടുത്ത് ജനങ്ങളോട് ഇതിൻ്റെ പദ്ധതികളും നല്ല രീതിയിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അവരോട് പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതിന്റെ ഒരു ഭാവിയിലുള്ളൊരു ഉപകാരം, അതുപോലെത്തന്നെ ഇതിനെ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്തയ്യാൻ പറ്റുള്ളൂ ഒര് വരുന്ന തലമുറയില്, സോളാർ മുഴുവനായിട്ട് നമ്മുടെ നാടുകളില് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ.
അതെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യച്ചാലെ, ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെച്ചാല് ഇതിന് കൃത്യമായിട്ട് പരിചരിക്കാൻ പറ്റുല, അപ്പൊ വെറും ആട്ട് വെച്ച്ട്ട് കാര്യല്ല, അപ്പൊ ഞാൻ മനസ്സിലാക്കി പല സോളാറുകളും പല വീടുകളില് ഒരുപാട് സോളാറ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു അഞ്ചു മാസം കഴിഞ്ഞാൽ പിന്നെ കേടുര കാരണം ച്ചാല് ഇതിനെ കൃത്യമായിട്ട് സൂക്ഷിക്കണം അഥവാ കൃത്യമായി പരിചര നൽകണം അഥവാ അതില് എച്ചില് മറ്റുള്ള ഒരുപാട് കേടുപാടുകൾ വരാ സാധ്യതയാണ് കാരണം അതിങ്ങനെ ചച്ചാൽ മഴ പെയ്താല് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കേടുപാടുകളുണ്ടാവും തകരാറ് വരും അപ്പൊ ഇത് കൃത്യമായിട്ട് അതിനെ വൃത്തിയാക്കി കൊണ്ടടക്കണം എന്നുള്ളൊ കാര്യമാണ് ഇപ്പൊ നമ്മള് ചെയ്യാത്തരുഷയം കൂടിയാണ് നമ്മുടെ നാ ട്ടില് പല ആളുൾക്കും അയ്നെ പറ്റി അറീല അവരങ്ങട്ട് വെക്കും പിന്നെ ഒന്നും നോക്കുല്ല സോളാറോണ്ട് കരണ്ട് കിട്ടും കരണ്ട് കിട്ടുംങ്ങന വിചാരിച്ചയ്കരം പക്ഷെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ആ ഭാഗത്തുണ്ട് ഇപ്പൊ ഞാൻ പർഞ്ഞ പോലെ ഇന്ന് ഇങ്ങള് പർഞ്ഞ ഒരുപാട് വിമാനത്താളങ്ങ ഞമ്മളാ ഇന്ന് ഇപ്പോ ഒരുപാട് ആശ പത്രികൾ അടക്കം വലിയ വലിയ ആശുപത്രികളിലൊക്കെ സോളാർ കൊണ്ടാണ് പല ബിസി ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ അവിടെ എന്ത വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് പോലും ഇത്രം സോളാർ കൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിധത്തിലുള്ള ചികിത്സകളും സിമ്പിളായിട്ട് നടത്താനൊക്കെ സാധിക്കാണ് അപ്പൊ എന്തുകൊണ്ടും ഇത് ഒരു ഒരു ആശുപത്രി സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നോക്കാണ് ഇന്നിപ്പോൾ ഈ ട്രെയിൻ ഈ ഇത്തി ഇത്തരം ഈ വിമാനത്താവളങ്ങളില്ണ്ട് അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പോകുന്ന നമ്മളെ ഈ അങ്ങൻത്തെ റെയിൽവേ സ്റ്റേഷനുകളില് അങ്ങൻത്തെ എല്ലാ വാഹനങ്ങൾ ലൊക്കെ ഇപ്പൊ നമുക്ക വേറെ വിഷയംന്താ ന്നു വെച്ചാല് ഇന്നിപ്പോ ബസ്സുകളടക്കം സോളാർ കൊണ്ട് ഓടുന്ന ഒരുപാട് ബസ്സുകളുണ്ട് സോളാർ വെച്ചി ട്ട് കറണ്ട് എടുക്കുന്ന അത് വെച്ചിട്ട് പോകുന്ന വിഷയം അങ്ങൻത്തെ ഒരുപാട് ബസ്സുകൾലടക്കം ഇന്ന് നമ്മള ചുറ്റുപാട്ണ്ട് മറ്റൊരു വിഷയം പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ഇന്ന് നമ്മള് റോഡ്സുകൾ നോക്കിയാന്ന് ഇപ്പോ നമ്മ നാഷൽ ഹൈവേയുടെ സൈഡിൽക്കെ പൂ പൂർണമായിട്ടും സോളാർ ലൈറ്റുകളാണ് അപ്പൊ ഒരു രീതിയിൽ സർക്കാരിന് എത്ര ത്രത്തോളം ലാഭാണ് വൈതുതി പക്ഷെ കൃത്യമായിട്ട് പരിചരിക്കണം അത് വെച്ച് പോയിട്ട് കാര്യം ഇല്ല ഇടക്കിടക്കന്ന് ങ്ങനെ എന്തേലും കേടുപാടുകള് അത് വൃത്തിയാക്ക കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലായെങ്കിൽ വലിയ രീതിയിൽ ഡാമേജ് സ കേട്പാട്കൾസംഭവി ഒര്ഇടം കൂടിയാണ് അപ്പോ ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കെ
അതൊരു പൂ ഒരു സാധനം നമ്മള് ഘടിപ്പിക്ക്യ യത് ഇപ്പൊ നമ്മള് പരിച മാണ് ഏതൊരു വസ്തുവിനും അപ്പോ അതിന്റെ രീതിയില് അതിനെ നല്ല രീതിയിൽ പരിചരിക്കാനും അതുപോലെ തന്നെ അതിനുള്ളൊ ഒരു അവബോധം കൂടെ നമ്മൾ ജനങ്ങൾ കൊടുക്കണം അതായത് നമ്മൾ ഇത് സ്താ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന സമയത്ത് ഏത് കമ്പനി മുഖേനാണ് ഘടിപ്പിക്കുന്നത് അവർ തന്നെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടുകാര് അല്ലെങ്കിൽ ആശുപത്രിയുടെ ഉടമസ്ഥരെയോ അല്ലെങ്കിൽ അതിനന് അധികൃതരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമയത്താണ്ത് പൂർണമായി പരിചരിക്കേണ്ടത് ഏത് സമയത്ത് ഇത് വൃത്തിയാക്കണം ഏത് സമയത്ത് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തണം അതൊക്കെ അവരെ പൂർണ്ണ രീതിയില് അവ അവബോധമാരാക്കണം ഇല്ലെങ്കിൽ അത് വളരെ വത്തിലേക്കാണ് ഈ ജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാർക്കും ബാധിക്ക അപ്പൊ ആ ഒരു നഷ്ടം നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിൽ പരിചരണം അത്യാവശ്യമാണ് കാരണം പ്രകൃതിയുടെ കാരം അങ്ങനെയാണ് കാരണം ഏതൊരു വസ്തുവിനും നമ്മള് പരിചരണം നൽകിയാലേ വീണ്ടും അത് നല്ല രീതിയിൽവർത്തിക്കുള്ളൂ മനഷ്യന്റെ കാര്യ തന്ന നമ്മ എന്തെങ്കിലും അസുഖം വന്നൽ നമ്മള് ആശുപത്രിയിലൊക്കെ അല്ലെങ്ക എന്തെങ്കിലും മുന്നുകളൊക്കെ നമ്മൾ പരിചരിക്കും അപ്പോ അതേപോലെ തന്നെയാണ് ഈ ഒരു വസ്തു നമ്മൾ മനുഷ്യന്മാരു ഉണ്ടാകുന്ന ഒരു വസ്തു ആവുമ്പോ തീർച്ചയും അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രശ്നങ്ങള് ഉണ്ടവും അത് മനുഷ്യമാര് തന്നെ അതിന്റെ പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ടാകും അപ്പ ആ സമയത്ത് എന്തെലും ബദ്ധിമുട്ട് വരുമ്പോ പ്രതിവിധി നമ്മൾ അവിടെ പ്രയോഗിക്കൽ നിർബന്ധമാണ്
അതെ അത് നിങ്ങള് പറഞ്ഞ കാര്യാണ് ഇതിപ്പോ ഇതിന്റെ ഒരു കാര്യം വെച്ചാ ഇത്പ്പോ ഇതിന്റെക്കെ ഒരു കാര്യംച്ചാ ഇന്നിപ്പോ പറഞ്ഞ പോലെ വെറും നമ്മള് പറയും ആശുപത്രികളിൽ അല്ലെങ്കിൽ വെല്ല്യ വലിയ സ് സ്ഥാപനങ്ങൾ മാത്രല്ല നമ്മുടെ റോഡുകളിലങ്ങട് നോക്കാണെങ്കിൽ വാഹനങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ശ്രദ്ധിച്ച ഒരുപാട് വാഹങ്ങൾ ബസുകളുടെ മേലെ ക്ക്‌ ഒരുപാട് സോളാർ ഘടിപ്പിച്ചട്ടണ്ടാകും അ അപ്പോൾ അവരെന്താച്ചാൽ ഉച്ച സമയക്കായാൽ റോഡ് സൈഡിൽ നിർത്തിടുമ്പോൾ ആ സമയത്ത് സൂര്യനിനിങ്ങനെ വൈദ്യുതി ഇങ്ങനെ അവര് വലിച്ചു ചെടുക്കാണ് പിന്നീട് റോഡുകളൾ ർക്ക് സുന്ദരമായിട്ട് പെട്രോള് കാര്യൊന്നും അടിക്കണ്ട അങ്ങനെ അത്തരം രീതിയിൽ ഒരുപാട് ലാഭമാണ് പെട്രോള് കാര്യം കൊടുക്കണ്ട കറണ്ട് കൊടുക്കണ്ട കാരണം വെറും സൂര്യനെ മാത്രം അവലംഭിച്ചാ മതി സൂര്യന് നമുക്ക്‌ ചെലവില്ലാതത്രയും കിട്ടുന്ന കാര്യ സൂര്യന് അതൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ട് ഉപയോഗിക്കാനും അതിന് കൃത്യമായ രീതിൽ സോളാർ ഉല്പാദിപ്പിക്കാനും നല്ല നല്ല പദ്ധതികള് വരും ഞാൻ മനസിലാക്കുന്നെ ഒരുപാട് കമ്പനികള് ഇപ്പൊ സോളാർ കൊടുക്കണ്ട് നല്ല വ്യത്യസ്മായട്ടോള്ള ക്വാളിറ്റികൾ കൊടുക്കുന്ന ഒരുപാട് കമ്പനികളില് എനി ക്ക് തന്നെ അറിയാം പല കമ്പനികളെ ഇപ്പ എന്റെ എന്റെ ഒരു കുടുംബ കുടുംബക്കാരന്റെ വീട്ടില് ഇത് വെച്ചു ഒരു പ അവര് വെച്ചത് ഒന്നര ലക്ഷത്തിന്റെ സോളാറാണ് പക്ഷേ എന്ന് വെച്ചാല് പെട്ടെന്ന് കേടു വന്നു പോയി എന്താ സംഭവിച്ച എന്ത അറിയില്ല പക്ഷെ ഒന്നാമത്തെ മനസ്സിലാക്കുന്നെ അത് ഓല് വെച്ചയിന് ശേഷം പിന്നെ കൃത്യമായി നോക്കിയിട്ടില്ല ഒന്നും പക്ഷെ മറ്റൊരു എന്റെ വേറൊരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചിരുന്നു
ഈ ഒരു സമയത്ത് ജനങ്ങള് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാല് ഒരുപാട് ഏ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കില് നഷ്ടപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കില് മോശമായ രീതിയിൽ മാത്രം ഏ കച്ചവടം നടത്താൻ വേണ്ടി നടത്തുന്ന ഒരുപാട് ആളുകൾ എണ്ടാവും ഫ്രോഡ് കമ്പനി അപ്പോ അവരെ അമ്മള് തീർച്ചയായും തി ചെറിയ നിർബന്ധാണ് കാരണം അത്രയും വലിയൊരു തോക നിക്ഷേപിച്ച കൊണ്ട് ആണ് പദ്ധ മ്മള് തീർച്ചയായും അയിനെ ൽ എല്ലാ വശവും ചിന്തിച്ച് അല്ലെങ്കില് മനസ്സിലാക്കി നല്ല രീതിയില് പൂർണ്ണമായ ബോധ്യസ്ഥരായിട്ട് മാത്രം നമ്മള് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തീർച്ചയായും ആ നമ്മള് മുടക്കുന്ന ആ വല്യ തുക നമുക്ക് വളരെയേറെ നഷ്ടമാകും അപ്പൊ പൂർണ്ണമായ രീതിയിൽ അന്വേഷിച്ചു കൊണ്ട് എല്ലാ രീതിയിലും ആ നമ്മള് ആ ഇതിന്റെ ആ നല്ല അറിവുള്ള ആളുകളോട് സംസാരിച്ചു കൊണ്ടാണ് നമ്മള് ചെയ്യേണ്ടത് അപ്പൊ ഇത് വളരെ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമക്ക് നേരിട്ട് കാണുമ്പളോ പിന്നീട് എപ്പോ സംസാരിക്കാന്ന് വിചാരിക്കേണ്ടത്
അതെ അമക്ക് അവസാനിപ്പിക്കാം സമയം കിട്ടുമ്പോ അമുക്ക് സംസാരിക്കാം എന്നാ ശരി
ഓക്കെ നന്ദി